എന്താ വർത്താനം
നല്ല വർത്താനം
ഭക്ഷണൊക്കെ കയിച്ചോ
ആഹ് ഭക്ഷണം കയിച്ച കെടക്കാണ് എന്താ അവിടുത്തെ വിശേഷൊക്കെ
ഇവിടെ എന്താ ഇന്ന് ഇവിടെ ഒരു സൽക്കാരൊക്കെ ആയിരുന്നു അതൊക്കെ കയിഞ്ഞു
എന്തക്കാന്ന് ഫുഡ്
ഫുഡ് ബിരിയാണി ഉം മന്തി പിന്നെ പുഡ്ഡിഠങ് അങ്ങനെയൊക്കെ ഓരോ ഐസ്ക്രീം
ഏത് ബുഡിങ്ങായിരുന്നു ഇണ്ടാക്കിയെ
ഏ രണ്ടു തരം ബുഡിങ്ങ് ഉണ്ടായിരുന്നു ഉം അറേബ്യൻ പുഡിങ്ങും ക്യാരറ്റ് പുഡിങ്ങും
ആഹ് അറേബ്യൻ ബുഡിങ്ങ് എങ്ങനെ ഇണ്ടാക്കല്ല് അതിന്റെ റെസിപ്പി എന്താ
ആ അറേബ്യൻ ഫുഡിങ് ഇണ്ടാക്കാൻ ഭയങ്കര എളുപ്പാണ് അതിന് ഏ അഞ്ചാറ് ഐറ്റംസ് മതി ഏ അതിന്റെ റെസിപ്പി വേണോ
ആ പറയ്
മ അതിനാദ്യം എന്താ ബ്രെഡ് വേണം പാല് വേണം കസ്റ്റാർഡ് പൗഡർ വേണം പിന്നെ ചെറീസോ അല്ലെങ്കിൽ നട്ട്സ്ോ അങ്ങനത്തെ എന്തെിലും അതൊക്കെ വേണം ആദ്യം തന്നെ നമ്മള് ഈ ബ്രെഡ് കട്ട് യ്ത് വെക്ക അതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് യ്ത് ഒരു ട്രൽ വെക്ക പിന്നെ ആ മെയിന ആയിട്ട് അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് വിപ്പിംഗ ക്രീം ആണ്
ഉം ഉം
വിപ്പിംഗ ക്രീം നല്ലോണ്ണംബീറ്റ് യ്ത് നമ്മളെ പാത്രത്തൊന്നും പോരാൻ കഴിയാത്ത രീതിയിലാവണം ഏ
ഉം
പിന്നെ എന്നിട്ട് ആദ്യ ഒരു ബ്രെഡ് ബ്രെഡ് ട്രയൽ വെച്ചിട്ട് വിപ്പിങ് ക്രീം ഏ അതിലേക്ക് വെക്ക പാത്രത്തിലേക്ക് വെക്കട്രയയിലേക്ക് എന്നിട്ട് നമ്മള് കസ്റ്റാട് പാലില് ഏ മിക്സ് ആാക്കി നല്ലവണ്ണം എന്താ തിക്ക് പരുവത്തിലാക്ക എന്നിട്ട് അതൊയ്ക്ക പിന്നെ വീണ്ടും വിപ്പിംഗ ക്രീം വെക്കുക ബ്രെഡ് വെക്കുക അങ്ങനെ ആ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണോ അത് റിപ്പീറ്റ് അടിച്ച് ചെയ്യാ പിന്നെ എന്നിട്ട് മുകളില് നല്ല കാണൻ ഭംഗിക്ക് വേണ്ടിട്ട് നഡ്സോ ചെറീസോ ഒക്കെ വെക്കാം ആഹ്
ന്നട്ട് ഒരുപാട് ടൈം ഫ്രിഡ്ജിലെക്കണോ
ഒരുപാട് ടൈമ്ന്ന് വെച്ചാല് ഒരു മൂന്ന് നാല് മണിക്കൂറ് മതി
ആഹ് ആഹ് ന്നട്ട് മക്കക്കൊക്കെ ഇഷ്ടായോ
ഓ എല്ലാർക്കും ഇഷ്ടമായി സൽക്കാരത്തിന് വന്നോരൊക്കെ നല്ല ഏ ടേസ്റ്റ് ഇണ്ട്ന്നൊക്കെ പറഞ്ഞ് ആഹ്
പിന്നെ ബാക്കി ഫുഡൊക്കെ വീട്ട്ല്ണ്ടാക്ക്യേതാ
അതെ പിന്നെ മന്തി നമ്മള് ഹോട്ടൽന്ന് വാങ്ങിയതേനി ബിരിയ പിന്നെ ബടെ ഇണ്ടാക്കിനത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഭയങ്കര സിമ്പിൾ ആണ് അതും ഇണ്ടാക്കാൻ വല്യെ പണിയൊന്നുല്ല ഉം അവിടെന്താന്ന്
ഇവടെന്ന് സാചോറും മീൻകറിം
ഉം നാടൻ നാടൻ ഭക്ഷണവാണോ ഇഷ്ടം
നാടൻ ഭക്ഷണാണ് എല്ലാര്ക്കും താല്പര്യം
ഏ ഈ മീൻ മീന്റെ റെസിപ്പി എങ്ങനെയാന്നൊന്ന് പറഞ്ഞു തെരോ
മീൻ കറി അമ്മള് സവാളീം ഒക്കെ സവാളരിഞ്ഞ് ചട്ടീല് കടുക് ട്ട് പൊട്ടിച്ച് കൊർച്ച് ഉലുവിം ഒഴിച് ഉലുവിട്ട്
ഉ
പിന്നെ സവാളീം തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് കൊർച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ആഡെയ്യാ പിന്നെ അതിക്ക് പുളി പുളി ഒഴിച്ച് പാരാ പിന്നെ പൊടികളൊക്കെ മൊളക്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിക്കെ ഇട്ട് ഉപ്പു ഇട്ടിട്ട് അത് തളച്ച് വെരുമ്പയ്ക്ക് മീന് ഇടാ
അതെയോ ഉം ഇത്ര സിമ്പ്ളാണല്ലേ ആഹ് പിന്നെ എന്താണ് ന്ന ഓണത്തിനൊക്കെ നമ്മൾ സദ്യൊക്കെ കഴ് ക്കാറില്ലേ അതൊക്കെ ഇഷ്ടാണോ
ആഹ് അതൊക്കെ ഇഷ്ടാണ്
ഉം സദ്യയില് ഏറ്റവും ഇഷ്ടള്ളത് എന്താ
സദ്യയില് അങ്ങനെന്നുല്ല എല്ലോം പോവും ഇങ്ങക്ക് ഏതാ
എ ഇൻക്ക് സാമ്പാർ ഇഷ്ട അവിയല് ഇഷ്ടാ പിന്നെ മെയിനായിട്ടമ്മളെ പായസൊക്കെ ണ്ടാവൊല്ലോ പാലട അടപ്രദമന് അങ്ങൻ ത്തതൊക്കെ ഭയങ്കര ഇഷ്ടാണ്
വീട്ടില് ഇണ്ടാക്കാറ്ണ്ടോ
വീട്ടില് എന്താ അവിയലൊക്കെ ഇണ്ടാക്കാറ്ണ്ട് അവിയല് ഇണ്ടാക്കാനറിയോ
അവിയല് ഇണ്ടാക്കി നോക്കിയിട്ടില്ല
ആഹ് എന്റെ ഇണ്ടാക്ക്ണത് എങ്ങനെ പറഞ്ഞ് തെര്നോ
ആഹ് അഹ് ഒന്ന് പറയി
ഏ ആഹ് ഈ നമ്മളെ വെജ് പച്ചക്കറികളല്ലേ എല്ലാ പച്ചക്കറികളും ഏ തീ അവിയൽക്ക് വാണം അവിയല് ഇണ്ടാക്ക്ണ ഇതീക്ക് വാണം
എ എല്ലാ ഐറ്റംസും ഉപയോയ്ക്കും.
ആ അതെ ഹെ എക്സാമ്പിൾ ഇപ്പൊ കരറ്റ് ഉരുളക്കിഴങ് പയറ് ചേന
ആഹ
ആ പച്ചക്കായ അങ്ങനെ കൊറ പിന്നെ തൈര് വേണം തേങ്ങ ഏേ ചിരകിയത് വേണം അയ്ക്ക്ത്തിരി മല്ലി ഏേ ജീരകം ഒക്കെ അരച്ചിട്ട് എന്താ ഈ വേവിച്ച് വെച്ച അവിയൽ പച്ചക്കറിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട്.
എല്ലാം കൂടി ഒരുമിച്ച് വേവിക്കണോ?
ആ അതെ ഒരുമിച്ച് വേവിക്ക
ആഹ എന്നിട്ട് വെ വെ
തൈര് കൂട്ടി തേങ്ങ അരക്ക
ആഹ
ഏേ എന്നിട്ട് അതിലേക്ക് ഒയിക്ക ഈ വേവിച് വെച്ചയിലേക്ക് ക്ക് ഈ തേങ്ങ ഒഴിച്ചിട്ട് മി നല്ലോണ്ണം മിക്സ് ആക്ക എന്നിട്ട് അവസാനം കറിവേപ്പിലിം നല്ല നാടൻ വെളിച്ചെണ്ണയ ഉറ്റിക്ക
ആഹ
ഇവിടെ അല്ലാരുടെയും ഫ എന്താ ഇഷ്ടപ്പെട്ടരു ഭക്ഷണമാണ്.
അിവിയല്ലോ
അവിയല് ഉം എന്താ പി പിന്നെ മീൻകറി അങ്ങനെ എന്താ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
ആ ചിക്കൻ കറി ഉണ്ടാക്കും മീൻ കറി ചോറ്
ഉം അല്ലാർക്കും ഇഷ്ടണെ ഈ കോഴിക്കറി
ആ കോഴപ്പല്ല എല്ലരും ഹെ ഇഷ്ടാണ്
അഹ്‌ ഇവിടെ ഹെ കുട്ടികൾക്ക് പ്രത്യേക ഇഷ്ടം കേക്ക് അങ്ങനെ മധ് മത് രള്ള ഐറ്റംസ് ഫുഡിനോടാണ് ഇഷ്ടം.
അക്കെ സ്വന്തയിട്ട് ഇണ്ടാക്കെ അങ്ങനത്തെ ഐറ്റംസ്
ആ് എനിക്ക് സ്വന്തയിട്ടൊരു കടയുണ്ട് ബേക്കറി കടണ്ട് അതില് ആഹ നാല് എന്താ തൊഴിലാളികളുണ്ട്.
ആഹ ആഹ
അപ്പൊ എന്താ അപ്പൊ ഞങ്ങൾ എല്ലാം ഇങ്ങനെ ഇണ്ടാക്കി വിക്കാറുണ്ട് നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെറിയ ബിസിനസിലേക്ക് പോയിക്കൂടെ വീട്ടില ഏതായാലും വെ
ഒരു ഐഡിയ കിട്ടുന്നില്ല ഐ ഒരു ഐഡിയ ങ്ങനെ കിട്ടണം
എല്ലാം ഈ എന്താ ഫുഡ് ഐറ്റംസ് അല്ലാതെ ഫാഷൻ ഡിസൈനിങ് ഇണ്ട് പിന്നെ വീട്ടിലിരുന്നു കൊണ്ടന്നെ കുട്ടികളെ പഠിപ്പിക്കാം അങ്ങനെ പല വൈ ഇതുണ്ടല്ലോ രീതി ജോലികൾ ഉണ്ടല്ലോ
അങ്ങനെ എന്തെങ്കിലുക്കെ നോ ക്കണം ഫാഷൻ ഡിസൈനോടൂടെ എനിക്കൊന്നുകൂടെ താല്പര്യം
ഉം അത് നല്ലൊരു ഇതാണ് നല്ലൊരു ഫീൽഡ് ആണ് ഇങ്ങള് പിന്നെ എന്താ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ്ട്ട് സ്വന്തായിട്ട് കട ഇടാനാണോ അതോ പഠിപ്പിക്കാനാണോ ഇഷ്ടം
ഫാഷൻ ഡിസൈനിങ് അത് ഇൻക്ക് പഠിപ്പിക്കാനും അല്ല സ്വന്തായിട്ട് ചെെത് നോക്കാനും ഉ
അങ്ങനെയാണ്ലെ പിന്നെ എന്താ അങ്ങനെ വീട്ടില്ത് ഏ വ ഏ അടിക്കുവോ കുട്ട്യേളെ ഡ്രസ്സൊക്കെ അടിക്കാനോ അങ്ങനെയെക്കെ അറിയോ
ചെറിയ തോതിലൊക്കെ അം അൻ നോക്കും ചെറുത് ചുരിദാറ് ആഹ് അതൊക്കെ വെ റ്റ് അടികൊക്കെ ചിയ്യും പക്ഷെ പാെറത്ത്ക്ക് ചെയ്തു കൊട് ക്കാല്ലൊരു ധൈര്യം ഇല്ല അമ്മള് സ്വ അമ്മളതൊക്കെ അങ്ങനെ ചെയ്യും
ആഹ് ആഹ്
ഇങ്ങനെ ഒര്ഇത് ഒന്ന് ഡിഗ്രിആയിട്ട് പഠിക്കണംന്ന് ഇണ്ട്
ആഹ് ഇപ്പൊ ഓൺലൈനായിട്ടാെക്കെ പഠിക്കാന്ള്ള കാെറെ വയികള് ഇണ്ടല്ലോ ഫെസിലിറ്റീസ് ഇണ്ടല്ലോ ഉം ഉം ഇന്ന്ട്ട് എന്തേലും എവിടേലൊക്ക നല്ല ഹ് സ്ഥലം കി ട്ടീയിട്ട് അവെടെ എക്കെ ചെറിയൊര് ഷോപ്പ് ഇട്ടാമതി കടയിട്ട്
അങ്ങനെ ഒരു പൊട്ടിക്ക് ഒക്കെ താെടങ്ങാ
ആഹ് ആഹ് പിന്നെ ആഹ് സൽക്കാരം കഴിഞ്ഞോ അവരൊക്കെ ആഹ് എല്ലാരും പോയി അത് എന്താ കസിൻന്നെ സൽക്കെരിച്ചതായിരുന്നു അപ്പൊ ഓലെ കല്യാണം കഴിഞ്ഞ്ട്ട് ഇപ്പൊ ഏ രണ്ട് ദിവസം ആയിട്ടൊള്ളേനു അപ്പൊ ഓല്
ഇസ് ഇസ് റ് വ് അ റിലെസെറ്റ് റിലേറ്റീവ്സ് എല്ലാരും വന്നിര്ന്നോ
ആഹ് എല്ലാരും വെന്നിരുന്നു നാത്തൂ ഇമ്മാര് ഇണ്ടായിരുന്നു ഇമ്മ ഇണ്ടായിരുന്നു ഉപ്പ ഇണ്ടായിരുന്നു എല്ലാരും ഇണ്ടായിരുന്നു കാെറെേ കാലത്തിന് ശേഷം എല്ലാവരും ഒന്ന് ഒരുമിച്ച്കൂടി
ആഹ് ആഹ്
ഉം കാെറേ കാര്യങ്ങള് കുട്ടിക്കാലത്ത് കൊറേ വിശേഷങ്ങള് പറഞ്ഞു
ഉം ഉം
ഉം അവിടെ ഇങ്ങനെ ഹ് ഫാമിലി കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടാറുണ്ടോ
ആഹ്‌ എല്ലരും കൂടാറ്ഇണ്ടോ ഇപ്പോ വെക്കേഷൻല് എല്ലാരും ഒന്ന് വന്നു പോയി
ഏഹ്
എന്ത്റ് സ്കൂളൊക്കെ താെറക്കാനായിലെ
ആഹ്‌ സ്കൂളൊക്കെ തെറക്കാരായി കുട്ടികൾക്ക് ബാഗ് വാണം നോട്ട് ബുക്ക് വാണം ഇങ്ങളെ കുട്ടികൾക്ക് എന്തേലക്ക വാങ്ങിയോ
വാങ്ങിയിട്ടില്ല ഒപ്പെ ഇഞ്ഞ് വാങ്ങണം
ആഹ്‌ ഇവിടെ നല്ല കടകളൊക്കെ ഉണ്ടല്ലോ ഓഫറിൽ കിട്ടുന്ന കുറെ കടകളുണ്ട് നമ്മുടെ നാട്ടില്
ആഹ്‌
ഉം
വീട്ടില് മാങ്ങ ചക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോ
ഓഹ്‌ ഇവിടെയോ ഇവിടെ മാങ്ങ മാങ്ങ മാവുണ്ട് പിലാവുണ്ട് അങ്ങനെ എല്ല ഇതുണ്ട് ഇവിടെ ഏഹ്‌ അധിക ദിവസവും ചക്കക്ക കുട്ടാനാണ് ചക്കക്കുരുവിന്റെ കറി മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെ ക്കെ ഞങ്ങളിവിടെ മാങ്ങ പഴുത്ത മാങ്ങ കുരുമുളകൊക്കെ ഇട്ട് വെക്കും
കുരുമുളക് ഇട്ടിട്ട് എങ്ങനെ
അത് പൈത്തമാങ്ങാ നമ്മള ഇങ്ങനെ കത്തിടുത്ത് ചെത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അയിൽ കുരുമുളക് ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യ നന്നായിട്ട് മിക്സ് ചെയ്യ അപ്പൊ ഒരു പ്രത്യേക തരം ഫ്ലേവറ ആയിരിക്കും
ആണോ
ഉം അയിന് ചെയ്തു നോക്കിയിട്ടില്ല
ഇല്ല ഇല്ല ഇന്ന് ചെയ്ത് നോക്കിയിട്ടില്ല
ഏഹ്‌ നല്ല എന്താ ഒരു കോമ്പിനേഷനാണ് മധുരള്ള മാങ്ങയിലേക്ക് കുരുമുളകും ഉപ്പും മിക്സ് ചെയ്താല്
ഓഹോ ഉപ്പും മുളകൊക്കെ എന്താകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവേ
ഓഹ്‌ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടവും
പഴുത്ത മങ്ങാണ് യൂസ് ചെയ്ത പച്ച മാങ്ങ
പായുത്ത മാങ്ങ യൂസ് ചെയ്തലാണ് ടെസ്റ്റ്‌ പച്ചമാങ്ങ അത് വേറെ ഒരു രസം കിട്ടില്ല
ആഹ്‌ ആഹ്
ഉം നിങ്ങളെ അവിടെ മാങ്ങ ചക്കഒ ന്നുംല്ലേ
അവിടെ കുറവാണ് അധികമായിട്ട് അങ്ങനെ കാണാൽ ഇല്ല
ആഹ്‌ ആഹ്‌ എന്നാ പിന്നെ എന്താന്നാ ശരിട്ടോ
ആഹ്‌ ആഹ്‌ ശരി
ഉം ന്നായ്ക്കോട്ടെ